ഹലോ
ആ
പറയുന്ന കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട്
ആ എന്താ വർത്താനം
നല്ലേ അങ്ങനെ പോകുന്നു
അങ്ങനെ മയക്കണ്ടാവും നാ- നിങ്ങടെ മയക്കണ്ടോ
മഴ ഇന്നിപ്പോ കൊറവേനി പക്ഷെ ഇന്നലെ മഴ ഉണ്ട് മഴ
ഇവിടെ അങ്ങനെ തന്നെയ ആ ഇവിടെ അങ്ങനെന്നെയനി ഇന്ന് പെയ്തില്ല
ഓ
എത് എത്രലാ പഠിക്ക്ണേ
ഞാൻ പ്ലസ് ടു
ആ പ്ലസ് ടു ആണല്ലേ ഞാനും സ് ഞാൻ ഞാനും പ്ലസ് ടു തന്ന്യാണ്
ഓ ന്ന് ക്ലാസിന് പോയിന്യോ
ആ ഇന്ന് ക്ലാസ്സിനോയിനി ഇന്ന് ക്ലാസ്സിന് പോയി ക്ലാസൊക്കെ വൻ മോശാണ് പിന്നെ സ്കൂള് പിന്നെ ഇന്നലിണ്ടേനി ഇന്നലെ ന്ന് പോയില്ല ഇന്നലെ എന്റെ ചെങ്ങായിമാർക്ക് കൊറേണ്ണത്തിന് വയ്യാ
ആഹ്
ഞങ്ങള് മെനയാന്ന് കൊളത്തിലൊക്കെ ചാടാൻ പോയിനി
ഓ ആഹ്
ആഹ അപ്പങ്ങനെ വൽകൊക്കെ ദൽദോസും പനിയൊക്യാണ് അപ്പൊ ഓരൊന്നും ഇല്ലർഞപ പിന്നെ ഞാനും പോയില്ല
അപ്പൊ ചെങ്ങയ്മാരില്ലാത്തൊണ്ട് പോയില്ല
ഏ ചെങ്ങായിമാരില്ലാതെ പോയണൊരസ സം കിട്ടൂല്ല കാര് നമ്മള് ബെഞ്ച്മ്മെ ബെഞ്ച് ബ് ആ ചട ഇപ്പൊ ആണെ ബെഞ്ചിമ്മല് ഞമ്മള് ഒറ്റക്കാവൊല്ലോ
ആഹാ അത് പറ്ഞ്ഞെ ശരിയാ
ഉം എങ്ങനെ പോണ് ഇങ്ങളെ സ്കൂ ഇങ്ങളെ സ് കൂള് വിശേഷങ്ങളൊക്കെ
അത് അങ്ങനെ പോക്ന്നു ഞാൻ ഇന്ന് പോയിനി ഇപ്പം വന്ന് ഊ ഉച്ചക്ക് ശേഷം ചെറിയൊരു പരിപാടിയൊക്കെ ഇണ്ടേനി സ്കൂള്ല്
എന്ത് എന്ത് എന്തിന്റെ പരിപാടി എങ്ങനത്തെ പരിപാടിയേനി
അത് കഴിഞ്ഞ കൊല്ലം ടെൻത് പാസായോലും പിന്നെ പ്ലസ് ടു പിന്നെ വേ എസ് എൽ എസ് എസ്, യു എസ് എസ്, എൻ എം എം എസ് അയിനൊക്കള്ളാ കുട്ടിയള്ക്ക് സമ്മാനം കൊട്ക്കാന്
ആഹ് ആഹ് പരിപാടിലേ ഇന്റെ സ് സ്കൂളിൽ ഇന്നലെ കഴിഞ്ഞു
ആഹാ കഴാഞ്ഞോ
ആന്റെസ്കൂളിൽ ഇനലായിരുന്നു
അത് ങ്ങനെണ്ടായി നി പരിപാടി
ന്നത് കുഴപ്പല്ല നേരത്തെ വിട്ടു
ഹ ഹ അത് പോലന്നെ
ഏ
ഞങ്ങൾ തും അത് പോലെന്നെ ച്ചക്ക് ശേഷം വിട്ട്
ഞ് പ്പം രണ്ട് മാസം ക്ലാസില്ല ലേ
ആ
എന്തേലും ജോബിനൊക്കെ പോ എ
പാർട്ട്‌ ടൈം ആയിട്ട് അങ്ങനൊന്നും പോവാലില്ല
ഏയ്‌ ഇല്ലല്ലാ വീട്ടിൽ ഇരിക്ക
എന്താ അങ്ങനെ വീട്ടിൽ ഇരുന്ന് പണി
ഒന്നുല്ല ഗെയിം കളിക്കും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പൊർത്തൊക്കെ പോവും
ആ പഠിക്കലാന്നും ല്ലേപ്പോ
പഠിക്കൽ ക്കെങ് അത് സ്കൂൾ ള്ള ദിവസം മാത്രം പഠിക്കള്ളു ഒഴിവുണ്ടാവുമ്പോൾ പഠിക്കലില്ലാ
അല്ലാത്തോ സംഫുൾ ഗെയിം കളിയാലേ
അതെ അതെ ഞാൻ ഫ്രീ ഫയർ
ആ ഞാനും കളി എപ്പളെങ്കിൽ ഒക്കെ കളിക്കും
ഉം
ആ
ഫുഡ്‌ കഴിച്ചോ
ഇല്ല ഇല്ലാ ആയില്ലാ
ഉം
നാളെ ഒരു കല്യാണം ഉണ്ട്
ആ ഹ മ്മള് പിന്നെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു
ഓ കഴിഞ്ഞോ
ആഹ് അഹ് സ്കൂ സ്കൂള് വിട്ട് വന്നപ്പം ഏഹ് അതോണ്ടല്ല സ്കൂള് വിട്ട് വന്നപ്പണ്ട് ഉമ്മ വിളിക്ക്ണ് വെല് വെല്ത് വെ വേഹ് ബാപ്പന്റെ ഉമ്മന്റെ വാപ്പന്റെ ആണ്ടാണ് ഇന്ന് അഥവാ വല്യാപ്പന്റെ ആണ്ടാണ് പറ്ഞ്ഞാണ്ടെ
ആഹ് ആഹ്
ആഹ് അപ്പ അ അപ്പൊ അങ്ങനെ പിന്നെ സ്കൂൾ വിട്ട് നേരെ ആണ്ട് പോയി വൈകുന്നേരം ഈവനിംഗ് ആട്ട് പോയി വേറെ ഒരു കുടുംബക്കാരനും ഉണ്ടായിരുന്നു ഓനേം കൂടി കൂട്ടി ആട്ട് ആട്ട് പോയി പിന്നെ അവിടുത്തെ പരുപാടി കഴിഞ്ഞു നല്ല മന്തി പൊള്ളിച്ചതും ആൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ നല്ല മന്തി ആഹ് നല്ല മന്തി പൊള്ളിച്ചതും മയോണിസും കഴിച്ചു
ഹം ഹ എപ്പളാ തിരിച്ചെത്തിയെ വീട്ടില്
ഞാന് ഇതാ ഇപ്പൊ എത്തുന്നൊള്ളു കുറച്ചു നേരം ആയി പ്പ പിന്നെ അപ്പളും പോരുലേനേ കാരണം വീട്ടിൽ പിന്നെ കോയികളും പ്രാവൊക്കെ ഉണ്ടായൊണ്ടെ ഓല് ഓല്ക്ക് ആഹ് ഓല്ക് രാവിലെ ഉമ്മ ഫുഡ്‌ കൊടുത്തതാ പിന്നെ ഇന്ന് കൊടുത്തില്ലെയ്നി അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പോന്ന് കാരണം ഓല്ക് ഒക്കെ തിന്നാൻ കൊടുക്കണം പ്രാവ്ളൊക്കെ ഒന്ന് വിട്ട്
ആഹ്
അങ്ങനെ ഒക്കെ ആയി ഇങ്ങ ഇന്റെ അടുത്ത് ഇപ്പോ ഒരു ഒരു പയിമൂന്ന് പയിനാലെണ്ണം ഉണ്ട് മക്കളൊക്കെപ്പാടെ കൂട്ടിയാട്ട് പിന്നെ ഇന്നൊരി പ്രാവ് വെറുതെ കൂട് തുറന്ന് വെച്ചപ്പോ ഒരു അമ്പലപ്രാവ് വന്ന് കൂട്ട് കയറി അപ്പൊ എന്നു രാവിലെ വരുയ് അമ്പലപ്രവ് പൊതുവേ എണങ്ങ ത്ത സാധനാണല്ലോ
ആ ആ
പക്ഷേ അത് എന്നും വന്ന് കൂടിൻമേന്നിങ്ങനെ ഇതാക്കും അപ്പൊ ഞാനിന്ന് വെർതെ കൂട് വെർ തൊർന്നച്ച്ട്ത്തേനി ഹപ്പ അ പ്പ അത് കൂട്ട് കേറിപ്പ അതുണ്ട് കൂട്ടില് അപ്പ അയ് അയ്നൊക്കെ കൂട്ട് വെച്ചെന്നെ തിന്നാൻ കൊട്ത്ത് ഇല്ല ഞായിപ്പം കൊർച്ചായി പ്പട്ത്ത് തൊട്ങ്ങിയതാണ്
ഏ വേറെന്തെങ്കിലുണ്ടോ ങ്ങളട്ത്ത്
വളർത്തല് പിന്നെ കോഴിയാള്ളെ രണ്ട് കോഴിയാ പിന്നെ കൊർച്ച് മീണ്ട് അതിന്റല്ല അഞ്ചന്റതാ കൊർച് പ്ലേറ്റിം പ്ലേ റ്റിന്നല്ല പ്ലേറ്റിയാണ് അതും കൊറച്ച് ഗപ് ങ്ങളൊക്കെ
ഓ
അഞ്ചിന്റെതാ ഇങ്ങളെ വീട്ടിന്ന് സ്കൂക്ക് കൊറേ ദൂരോണ്ടോ?
ഇവടന്ന് ഒര് മൂന്ന് കിലോമീറ്ററിന്റെ അടുത്തെങ്ങാനുമുണ്ട്
അയ്യോ അപ്പൊങ്ങനാ പോവല് ബസ്സിനോ
ഞാൻ അങ്ങോട്ട് രാവില ഒരു എട്ടുണിയാവുമ്പോ ബസ്സുണ്ട് അപ്പ അയ്നാട് പോവും
എന്നും ബസ്റ്റൊക്കെ കിട്ടോ?
ആ എടക്കെടക്കൊക്കെ പോവും അപ്പൊ ബാക്കിയൊക്കെ നടക്കും
മൂന്ന് കിലോമീറ്ററൊക്കെ നടക്കോ
ഓ അതൊക്കെ നടക്കാതെ
ഉം
പിന്നെ ഇസ്കൂളൊരു കുന്നിന്റെ മുകളിലാ
കുന്നിന്റെ മേല ക്കാ ഇസ്കൂളുണ്ടായ്ക്കൊരം
എന്തു പറയാനാ അവിടായി പോയില്ലേ എന്നും രാവിലെ കേറിപോണം
നല്ലത് സ്കൂളില് കൊടുത്തൂടെയ്നോ
അതീ കിട്ടയത് ഇപ്പൊ അവിടേണ് അപ്പൊ പിന്നെ അവടന്നാണ്ട് പോയി പിന്നെ കൊറേ ശ്ര ക്കെ അവിടാണ് ഉള്ളെ അപ്പ പിന്നെ പെയ്
ആ ഫ്രണ്ട്സിനും വേണ്ടി പോയതാ ഞാൻ
പിന്നാട് പിന്നാട് ടുത്തൊന്നും വേറെ സ്കൂളില്ലെ?
ആ
പിന്നെ കൊറച്ച് ലോങ് ആണ് എല്ലാം
ആ അപ്പം എങ്ങനാ അത് അപ്പൊ തിരിച്ചു പോരലൊക്കെ അപ്പൊ വണ്ടിമേലൊന്നും പോവാറില്ല
വണ്ടിമേല് ഇടക്കിടക്ക് ഫ്ര ചങ്ങായിയൊരു വണ്ടി എടുക്കേണ്ട് ഇടക്കിടക്ക് അപ്പൊ ഓന് കുണ്ടല വരോന്ന് ആക്കാന്ന്
ഉം ഹ് നല്ല ചെങ്ങായിയാണല്ലോ
ഓ അടിപൊളിയ
ഉം ഉം അപ്പം വണ്ടി സ്വന്തയിട്ട് വണ്ടി ഓടിക്കാണൊന്ന അറിയില്ല വണ്ടിഒ ന്നുംല്ലേ
ഞാന് ഇതുവരെ പഠിച്ചില്ല പക്ഷെ പെ രെ വണ്ടിണ്ട് ഇപ്പ എന്റെ ബൈക്ക് ഉണ്ട് പക്ഷെ പഠിപ്പിച്ചരാരുല്ല
ഇപ്പ വയസ്സ എത്രായിയി ലൈസൻസ് എടുക്കാനൊന്നുംആയില്ല പ്ലസ് റ്റു ത്തിലെ
അത ആയിന് ആയിന് ലൈസൻസ ഒക്കെ എടുക്കാനായി
വണ്ടി ഒന്ന് പഠിക്കണ്ടേ
ഉം പഠിക്കണം കൊറായി പഠിക്കണം വിചാരിക്കാണ് പക്ഷെ അരും ഇല്ല പഠിപ്പിച്ചരാൻ
ഉപ്പയോട് പറെ പഠിപ്പിച്ചു തരാന്
ഇപ്പന്നോട് പറഞ്ഞി കൊറെ
ഉം
ഇപ്പൊ പിന്നെ ഫുൾ തേ തിരക്കാണ് അതുകൊണ്ട്
ഏർ ഉപ്പക്ക എന്താ ജോലി
ഇപ്പൊ ബസ്സില് പോവലാണ് രാത്രിയ വരില്
ആ ഓ അങ്ങനെ അപ്പൊ പിന്നെ അതിന് നിന്ന പഠിപ്പിക്കാനും കൂടി ടൈം കിട്ട കിട്ടൂല്ലല്ലോ അല്ലേ
ഇല്ല ഇല്ല ഇല്ല ല്ല
അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങല്ലെ ആ പി ന്നിട്ടോ
ഓ പഠിപ്പിച്ചരാന്നൊക്കെ പറഞ്ഞണ് എന്നറിയില്ല
ആ ഇപ്പൊക്ക ഏതാ വണ്ടി ഏതാല്ലേ
ഇത് പാഷൻ ത്രോ മുന്നാല കൊല്ലയി
ആ സിമ്പറോല
ജോഡിക്കു വണ്ടി
ആ ഞാൻ വണ്ടി ഒക്കെ ഓടിക്കും
സെൻസ് ഒന്നും ഇല്ല എന്നാലും വണ്ടിയൊക്കെ ഓടിക്കും..
ആ എടുക്കാനായോ ലൈസൻസ്?
ലൈസൻസ് എടുക്കാനൊന്നും ആയില്ല പ്ലസ് ടു കഴിയണം.
ഓ
പ്ല പ്ലസ് പ്ലസ് റ്റു കഴിഞ്ഞാലേ പതിനെട്ട് വയസ്സ് ആവൂള്ളൂ.
ആ
എന്നാലും വണ്ടിയൊക്കെ ഓടിക്കാനറിയാം
ഉ ഏതൊക്കെ വണ്ടി ഓട്ടും?
ഞാന് സ്കൂട്ടി, ബൈക്ക്, ഓട്ടോറിക്ഷ പിന്നെ കാറ് അ ആ ഓട്ടോറിക്ഷയൊക്കെ ഓട്ടും കാറ് പിന്നെ അതിന് മാത്രം ഒന്നും യൂസ് ചെയ്യില്ല കാരണം വീട്ടിൽ കാറില്ലാത്തനോട്
ആ
ബാക്കും സൈഡുമൊക്കെ നോക്കാനറിയാം അതേ അങ്ങനെയൊക്കെ വെക്കെയണ്ട് എപ്പളേലുവൊക്കെ കാരണം അമ്മായീന്റെ വീട്ടിലുണ്ടേ
ആ
പിന്നെ അവിടെയൊക്കെ പോകുമ്പോ അമ്മായി അമ്മായി ല്ല അമ്മായിയൊക്കെ ഗൾഫിലാണ് അപ്പൊ ഇങ്ങനെ വെറുത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കൊറച്ചിങ്ങനെ എടുക്കും.
ആ ആ
ഉം അങ്ങനൊക്കെയാണ്. പിന്നെന്താ പ്രത്യേകിച്ച്
പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല.
ഉം അപ്പൊ ജീവിതം അങ്ങനെ ഹാപ്പി ആയി പോവണ്ട് അല്ലാ ഇന്നിപ്പോൾ തിങ്കാഴ്ചത്തേക്ക് ഹോംവർക്കൊന്നും തന്നി ല്ലാ
തന്നിനി എഴുതണം ഇനി രണ്ടീസം ഇണ്ടല്ലോ.
ഓ അത് കഴിഞ്ഞിട്ട് എഴുതാന്ന് വിചാരിച്ചിട്ടുണ്ടാവുല്ലേ ഉം ഉം എന്നാ ശരിട്ടോ എന്നാല് ഉം ഉം ഉം എനക്ക് എനക്കൊരു ജോലിയുണ്ട് എന്നാ ആയിക്കോട്ടെ
ആ